ഹലോ ആഹ് കേൾക്ക്ണല്ലേ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ക്ലിയർ അല്ലേ വോയ്സ്
ആഹ് ക്ലിയർ ആണ്
ആഹ് ഓക്കെ ഓക്കെ
ആഹ്
എന്തുണ്ട് അവിടെ വിശേഷിച്ച് പ്രത്യേകം ഇവിടം ആഹ് അയ്യോ ഇവിടെ ഒരാടെ ഭയങ്കര മഴ ഇപ്പൊ മഴയൊന്ന് തോന്നേയുള്ളൂന്ന് രാവിലെ നല്ല മഴയായിരുന്നു
ആഹ് ഇവടെ ഇപ്പൊ നല്ല മഴയാണ്
ക്കുന്ന് ആഹ് എന്നാ ചെറിയ വെയില് പോലെ കാണിക്കുന്നുണ്ട് എന്നാലും മങ്ങി കെടക്കുവാ പിന്നെ വീട്ടില് ആരൊക്കെയുണ്ട്
ആഹ് വെയില് രണ്ട് പിള്ളേര് ഒള്ളു
ആണോ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് രാവിലെ എല്ലാം ജോലിയെല്ലാം ഒതുങ്ങിയോ ഈ
നോമ്പായ കാരണെ
ആഹ് നോമ്പോ ഈ മാസ നോമ്പു തൊടങ്ങിയോ അന്നേരം
ഇല്ല യ്യ്മ് ഞങ്ങക്ക് രണ്ടു ദിവസം നോമ്പ്ണ്ട് രണ്ടു ദിവസേ ഇന്നലെ ഉണ്ടാർന്നു ഇന്നും ഉണ്ട്
ഓ അങ്ങനെ ആഹ് ആഹ് മുഹ്റം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വല്ലോം ആണോ അങ്ങനെ ആഹ് ഓഹ് ഓഹ് അങ്ങനെ ആഹ്
ഇന്നലെ ഒമ്പത് ആറുന്നു
ആഹ് മുഹ്റം എന്താ പ്രത്യേകിച്ച് അതിന് എന്തുവാ അതിന് അങ്ങനെ
മുഹറം ഒമ്പതും പത്ത് പിടിച്ചാ നല്ലതാണ് അപ്പൊ അങ്ങനെ പിടിക്കുന്നതാണ്
ആഹ് അങ്ങനെ ആഹ്
ആ ഒന്നും മുതൽ പിടിക്കുന്നവരുണ്ട്
ആഹ് അങ്ങനെ ആഹ് പത്ത് വരെ ആണോ അത് പിടിക്കുന്നത്
പ മുപ്പത് വരെ ഉണ്ട് പത്ത് വരെയും പിടിക്കുന്നവരും ഉണ്ട് മു മുപ്പതു നോമ്പ് നോക്കുണവരുണ്ട് അത് നല്ലതാ
ആഹ് നമ്മള് സാദാ നോമ്പ് നോക്കുന്ന കൂട്ട് തന്നെ അല്ലെ രാവ്‌ രാവിലെ ആഹാരം കഴി ച്ചു രാത്രില്ലേ പിന്നിലെ ബാ ബാങ്ക് വിളിക്കുമ്പോ
ആഹ് ആഹ് വൈകുന്നേരം ബാങ്ക് വിളിച്ചിട്ട് ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ ഇവടെ കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഹസ്ബന്റും ഞാനും മാത്രേ ഒള്ളു പിന്നെ രാവിലെ എല്ലാം കറികളെല്ലാം വെന്തു ചോറ് വെന്തു കാരണം ഹസ്ബന്റ് ചോറ് കൊണ്ട് പോവാൻ ഉള്ളതോണ്ട് ഇന്ന് പിന്നെ കുട്ടികൾക്ക് പോവണ്ടാവുല്ല ഇന്ന് സ്കൂള് അവധിയാ പിന്നെ അവര് ട്യൂഷൻ വീട്ടിലോട്ട് പറഞ് വിടണം വീട്ടി ഇരുത്തിയാലേ രണ്ടു പേരൂടെ അടിയാ ഒരാള് എൽ കെജി ലും ഒരാള് ഒന്നാം ക്ലാസ്സിലുമാ പഠി
ആഹ് അപ്പൊ പിന്നെ അടിണ്ടാവും
എളയതാണ് ഏറ്റവും വലിയ വിഷയം
ആഹ് അത് തന്നെ ഇവിടെ അതാ ഇളയതെല്ലാം അടിയാണ് ഇവടെ എന്താപ്പ രാവിലെ ബ്രേക്ക് ഫാസ്റ്റ് ഒക്കെ ഇണ്ടാക്കിയെ?
ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി
ആഹ്
ആഹ്
മോള് ട്യൂഷൻ പോവ്ണ്ടോ? മോളാണോ, മോനാണോ?
രണ്ടും മോളാണ് അവർക്ക് ഇനി ട്യൂഷന് ഒരു പത്തരയൊക്കെ ആവുമ്പത്തേക്ക്‌ കൊണ്ടു വിടാന്ന് വിചാരിച്ചു ആഹ് ടൈമ് ഒക്കെ ആവുമ്പത്തേക്ക് ആര്ക്ക് അടുത്ത് തന്നാ ട്യൂഷൻ വീടെ
ആഹ് ആഹ് ആഹ്
അന്നേരം അങ്ങോട്ട് വിടാന്ന് വിചാരിച്ചു
ആഹ് ആഹ്
ഉം
അപ്പൊ രാവിൽത്തേം ഉച്ചക്കത്തേം പണികളൊക്കെ കഴിഞ്ഞല്ലേ?
ആഹ് അര മത്തി ഉണ്ടായിരുന്നു അത് കറി വെച്ചു പിന്നെ പയറ് തോരൻ വെച്ച്
ആഹ് ആഹ്
പിന്നെ മാ മറത്ത്
ആഹ്
ആഹ്
പിന്നെ പണികളൊക്കെ ഒതുങ്ങി
ആഹ് പണികള് അടുക്കളയിലെ പണികളെല്ലാം ഒതുങ്ങി പിന്നെ ഇനി ആഹ് ബാക്കി പണികളെല്ലാം കെടക്കുവാ അതെല്ലാം ഇനി പെതു‌ക്കി ഇവരെ വിട്ടേച്ച് വേണം ചെയ്യാൻ ഉം അവിടെ ഇനി പണികളെല്ലാം തോടങ്ങണം ഇല്ലയോ? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ക്ലിയറാ ആവുന്നുണ്ടോ? ഹലോ ഹലോ റേഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കും ഹലോ